ശക്ക ആണ്ട്
ഇന്ന് നമ്മുടെ വിഷയം വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം അഥവാ അറിവ് ഉ വിദ്യാഭ്യാസം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇതാണ് ജീവിതം മുന്നേറാൻ വി വിദ്യാഭ്യാസം അഥവാ അറിവ് പ്രധാനമാണ് ഏതൊരു ഹ് വ്യക്തിയുടെയും മറിവിന്റെ തുടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്നും പിന്നെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമാണ് ആഹ ഒരു വ്യക്തിയുടെ സംസ്കാരം ചിന്താശേഷി സംസാരം ഇവയെല്ലാം റിവിൽ നിന്ന് ലഭി ക്കുന്നതാണ്.
ഉം അതെ നമ്മളെ ഒരു കുട്ടിടെ അയ്ന് തുട ക്ക് ന്ന് പറയുന്നത് തന്നെ ഒരു വിദ്യഭ്യാസത്തിലൂടെയാണ്. ഉണ്ടായ ഒരു വ്യക്തി വ്യക്തിത്വ വികസനത്തിന് വിദ്യാഭ്യാസം വളരെ ഹലോ കേൾക്ണില്ലേ?
ആ കേൾക്കുന്നുണ്ട്.
പറഞ്ഞോളു പറഞ്ഞോളു
ഉം വിദ്യാഭ്യാസം ഉം
കുട്ടിയുടെ വ്യക്തിയുടെ കഴിവുകളെ തിരി അറിയാനേ അവയെ എന്താ ശരിയായ രീതില് വളർത്തിയെടുക്കാനൊക്കെ വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം നമുക്ക് വിദ്യാഭാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ തലമുറക്ക് ഒഴിച്ചു കൂടാനാവാത്താ ഘടകങ്ങളാണ്.
അതെ അതുപോലെ വിദ്യാഭ്യാസം ഉള്ള വ്യക്തികൾക്ക് മാത്ര അത്ര സമൂഹത്തില് ഉയർച്ച ഉണ്ടാവുള്ളൂ
അതെ അതേപോലെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയാ സാമ്പത്തികമായിട്ട് വലിയൊരു ജോലി അല്ലെങ്കി സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. അതായത് മികച്ചൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി നമുക്ക് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തി ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് നമുക്ക് മികച്ച ജോലി ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യം അതിനനുസരിച്ചുള്ളതായിട്ട് മാറും.
അതെ ഒരു അറിവുള്ള വ്യക്തികൾ നല്ലവണ്ണം പഠിച്ച് നല്ല ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്താൽ മാത്രമേ ആ ഒരു വ്യക്തി ദാരിദ്ര്യത്തിൽ നിന്ന് തന്നെ ഉയരുള്ളൂ നല്ല ജീവിതം നയിക്കൻ സഹായിക്കണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസം തന്നെ ന്നെയാണ്
ഉം അതെ അതുപോലെ തന്നെ പുതിയ ചിന്തകള് എന്താ പറ പുതിയ ചിന്തന്ന് പറ നമ്മള് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് പുതിയ പുതിയ എന്താ പറ പുതിയ നമുക്ക് നമ്മുടെ ജോലിയെ കുറിച്ച് തന്നെ പുതിയ പുതിയ ഒരു സാങ്കേതിക വിദ്യ ആണെങ്കിലും അതായ ശാസ്ത്ര ശാസ്ത്രമാണെങ്കിലും അതൊക്കെ എല്യത്തിറെ വളർച്ചയോക്ക വളർച്ചയോടൊപ്പം നമുക്കും സഞ്ചരിക്കാൻ സാധിക്കും അത് അതൊക്കെ വള വളരുന്നതോടൊപ്പം തന്നെ നമ്മളെ വിദ്യാഭ്യാസം നമ്മളെ കൂടുതൽ കൂടുതൽ വിദ് വിദ്യാസമ്പന്നരായി മാറാൻ നമ്മളെ പ്രാപ്തരാക്കും
അതെ
പണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം നമ്മള് സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ടാരുന്നില്ല. ഇന്ന് ഇന്ന്ന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് പണ്ട് സമൂഹത്തിൽ സ്ത്രീകൾക്ക് വളരെ കുറഞ്ഞ വിദ് വിദ്യാഭ്യാസം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ആ അതുകൊണ്ട് പല സ്ത്രീകളും ആ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മറ്റുള്ളവരെ അനി ഏ സമീപിക്കുകയാണ് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമുള്ളവർ ഉയർ തുർന്ന വരുന്നതിലൂടെ ഇക്കാലത്ത് സ്ത്രീകൾക്കും വളരെ സമൂഹത്തി വളരെ അധികം ആ കാര്യങ്ങളിലാണ് കാര്യങ്ങൾ ചെയ്യാനും അവരെ വിദ്യാഭ്യാസം ഉയർത്താനും സഹായിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ നമ്മൾ സമൂഹത്തില് ഭയങ്കര മാറ്റം ഉണ്ടായിട്ടണ്ട് നമ്മൾ ഈ വിദ്യ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ വിദ്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമായി തീർന്നിരിക്കയാണേ അതേ അതുപോലെ തന്നെ പണ്ടത്തെ അന്ധവിശ്വാസങ്ങള് അനാചാരങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഈ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കഴിഞ്ഞു. ഉയർന്ന വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചതോടെയാണ് പണ്ടത്തെ ഈ എന്താ പറയാ സതി പോലുള്ള ആചാരങ്ങള് അങ്ങനത്തൊക്കെ ആചാരങ്ങളൊക്കെ നമുക്ക് നിർത്തലാക്കാന് നമുക്ക് സാധിച്ചു ട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു സമത്വം ഒരു സാഹോദര്യം പണ്ട് ഒരു ജാതിന്റെ പേരിലേ കീഴ് ജാതി മേൽജാതി അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ വിദ്യാഭ്യാസം ഉയർന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ മതം ഒരേ ജാതി അങ്ങനെയുള്ള ഒരു സമത്വം സ് സാഹോദര്യം അങ്ങനെ വളർത്താനും വിദ്യാഭ്യാസം അനിവാര്യമാണ്.
അതെ അതെ ആ ഒരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം തന്നെ ഹ് മൂന്ന് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് തികഞ്ഞ അവർ നമ്മളെ അങ്കലവാടികളിൽ കൊണ്ടാക്കും അവിടെ നിന്നാണ് ഒരു കഞ്ഞ് ഏ ഒരു കുട്ടിയുടെ പ്രാഥമിക വിദ്യ ഭ്യാസം. തുടങ്ങുന്നത് അതുവരെ അമ്മയുടെ കൈ നിന്നും ഏ ചോറ് വാരി തിന്നിരുന്ന ഒരു കുട്ടി അങ്കൽവാടിയിലെ പരിചരണം മൂലം ഒറ്റക്ക് കഴിക്കാനും സംസാരത്തിലും സംസ്കാര ഒരുപാട് വെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതൊരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗ കമാണ്
അതെ അതേപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന മാത്രമല്ല വിദ്യാഭ്യാസം സ്കൂള് കോളേജ് സർവകലാശാല എന്നിവയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം മാത്രമല്ല നമു നമ്മുടെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് അതായത് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നമ്മള് നേടിയ കിട്ടുന്ന അറിവുകളും നമ്മള് വിദ്യാഭ്യാസം തന്നാണ് വിദ്യാഭ്യാസം എന്നത് എന്താ പറയാ ലോകത്തെ മാറ്റാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധം എന്നൊക്കെ പറയാം അങ്ങനെയാണ് വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാല് നമ്മള് ഒരു കുട്ടി വളർന്നു വരുന്നത് തന്നെ അവരുടെ കുടുംബത്തിൽ നിന്നാണ് അപ്പൊ ആ കുട്ട ട്ടിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസം എന്ന് പറ ഞ്ഞ് തുടങ്ങുന്ന തന്നെ ആ ഒരു കുടുംബത്തിൽ നിന്നും ഒരു അച്ഛനും അമ്മയിൽ നിന്നാണ് ആ കുട്ടിക്ക് ആദ്യത്തെ അറിവ് കിട്ടുന്നത്
അതെ ഉം ഇ ആ ഉം
ഇത് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് കുറെേഒരു ഇത്ണ്ട് എന്തായാല ഒരു ആധുനിക വിദ്യാഭ്യാസ രീതി അതിന്റെ കുട്ടികളുടെ വിദ്യാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വേറെ ഒരുപാട്ണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എന്താ പറയാ പരന്ന് കിടക്കുന്ന ഒരു അറിവിന്റെ ഉറവിടമാണ്
അതെ എത്ര നമുക്ക് എത്ര അറിവ് ലഭിച്ചാലും തീരാത്ത ഒരു സംവിധാനമാണ് വിദ് ദ്യാഭ്യാസം അത അറിവ് എത്ര പഠിച്ചാലും വീണ്ടും വീണ്ടും പഠിക്കാനും വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഒരുപാട് മേഖലകൾ നമ്മുടെ സമൂഹ ത്തില് പരന്നു കിടക്കുന്നുണ്ട് നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്
കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയിരുന്നോ ഡിഗ്രി കഴിഞ്ഞ് കല്യാണ ഒക്കെ കഴിഞ്ഞ് പിന്നെ പഠിത്തം നിർത്തി
ഉം അതെ ഏ കല്യാണം കഴുന്നതോട കൂടി ചില സ്ത്രീകളിലെ വിദ്യാഭ്യാസം ഒരടി ച്ച് പോവാണ്ന്ന് നമ്മുടെ സമൂഹത്തിലെ ആ ഇനിപ്പോൊ പഠിച്ചൊരു ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ഏ അവർ രുടെ ചുറ്റുപാടി അനുകൂലിക്കാത്തത് മൂലം പല സ്ത്രീകൾ ളും വീട്ടിൽ തന്നെ ഒതുങ്ങി പോകുന്നുണ്ട്
അതെ എന്നത്തെ കാര്യത്ത് പറഞ്ഞാൽ വിദ്യാഭ്യാസംന്ന് പറഞ്ഞ ഒരു കാക്ലസ് മുറിയില് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്തായത് ഈ ഡിജിറ്റൽ യുഗം എന്ന് പറഞ്ഞത് അത് എല്ലഏതും നമ്മള് ഇന്റർനെറ്റ് ഓൺലൈന് പോലുള്ള പഠനം അതൊക്കെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറയ ഒരു വലിയ വിപ്ലവം തന്നെ നമുക്ക് കെടിൽ സൃഷ്ടിച്ചിട്ടിണ്ട് അതായത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നമുക്ക് ലോ മത്തിലെ ഏത് കോണിലിരുന്നു മികച്ച കോയ്സുകളും അതായത് അറിവുകളൊക്കെ നമുക്ക് നേടാന് ഒന്ന് സാധ്യണേ അതുപോലെ തന്നെ നമ്മള് പണ്ടത്തെ പോലെയല്ല ഇന്ന് നമുക്ക് സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടും ഇ നമ്മള് സ്കൂളുകളിലൊക്കെ സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നത അത് നമുക്ക് ദൃശ്യ ദൃശ്യമായിട്ട് കണ്ടിട്ട് നമുക്ക് മാധ്യമങ്ങളിലൂടെക്കെ അങ്ങനെയൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ട് അത പിന്നെ ഓരോരോ വിദ്യാർത്ഥിയുടെയും പഠന നിലവാരത്തിനനുസരിച്ച് നമുക്ക് പാഠഭാഗങ്ങൾ ക്രമീകരിക്കാനൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെക്കെ വളർച്ച നമ്മൾ സഹായിക്കിട്ടിണ്ട് സാങ്കേതിക വിദ്യെടെ വല്യോരു ഉയർച്ചയാണ് കൊണ്ട വന്നിട്ടിള്ളത്
അതെ ആ ചെറിയ ക്ലാസ് ഇല് മുതൽ തന്നെ വിഷ ദൃശ്യങ്ങളുള്ള ഇതാണ് തുടങ്ങുന്നത് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ആ ഇന്നത്തെ കാലത്ത് പലരു പല ഏ സമൂഹത്തിലും ഇന്നത്തെ കാലത്ത് കണ്ടുകൊണ്ടിരുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ ആദിവാസി വിഭാഗത്തിങ്ങളിലൊക്കെ പഠനം വളരെ കൊറവായിരുന്നു ഇന്നത്തെ കാലത്തെ ഏ സമൂഹത്തിന്റെ ഇട ൽ ദലോടു കൂടി അതായത് വിദ്യാഭ്യാസത്തിന്റെ വളർ ഉച്ചയോട് കൂടി ഈ ഇന്ന് എല്ലാ ഭാഗങ്ങളിലും ഏ ഒരു സ്കൂള് പോലും ഇല്ലാത്ത ഒരു ആ ബാഗം പോലും നമ്മുടെ സമൂഹത്തിലില്ല ആ എല്ല എല്ലാ
ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ അതെന്ത് പറയാ അതുപോലെ തന്നെ നമ്മൾ ഈ മാർക്ക് വാങ്ങാ എന്ന് പറഞ്ഞത് മാത്രല്ല നമുക്ക് മാർക്ക് വാങ്ങുന്നത് അതായത് ജോലി നേടുന്നത് അത് മാത്രല്ല നമുക്ക് വിദ്യാഭ്യാസയിട്ടുള്ളത് അതായത് നമ്മള് എന്താ ഒരു ശരിയും തെറ്റും നമുക്ക് തിരിച്ചറിയാണ് കഴിവ് പിന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുക പ്രകൃതിയും സഹജീവികളെയൊക്കെ നമുക്ക് സ്നേഹിക്കൻ പഠിക്കുക അതേപോലെ നമ്മള് പരാജയങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസം മാനസികമായ കരുത്ത് ഇതൊക്കെ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് എന്താ പറയാ നമുക്ക് ഈ കൂടുതൽ മാർക്ക് വേങ്ങ അല്ലെങ്കിൽ നല്ല ഉയർന്ന ശമ്പളമല്ല ജോലി വേങ്ങ എന്നത് മാത്രല്ല നമുക്ക് വിദ്യാഭ്യാസം കൊണ്ടുള്ളത്
അതെ
അതായത് ഇന്നത്തെ തലമുറക്ക്ന്നല്ല അറിവ് നേടാനുള്ള വൈകൾ കൊ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെറുതെ വിവരങ്ങൾ മനപ്പാടമാക്കുന്നതിനേക്കാൾ അവർക്ക് ഒരുപാട് എന്താ പറയാ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് സ്വയം ചിന്തിച്ച് വിലയിരുത്താനുള്ളരു കഴിവ് അതേപോലെ തന്നെ പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് അതായത് നമുക്ക് ഇന്നത്തെ സ പണ്ടത്തെ സമൂഹത്തെ അത് അപേക്ഷിച്ച് ഇന്നത്തെ സമൂഹത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ടാവും അത് നേരിടാനെ അത് വേറിട്ട് പരിഹരിക്കാനുള്ള ഒരു കഴിവും അതായത് പടി പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു കഴിവൊക്കെ ഇന്നത്തെ സമൂഹത്തിന് ഒരു ഒഴിച്ചുകൂടാനാവാ രു കൈവ് തന്നെയാണ്.
അ അതെ ആ മാർക്ക് വേണ്ടാന്നല്ല മാർക്ക് എണ്ടെങ്കിൽ കൂടി നമ്മുക്ക് ഏ കുറച്ചും കൂടി ഉന്നതമായ ആ കാര്യങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കും നല്ലവണ്ണം അ വിദ്യാഭ്യാസം ഉണ്ടാവുന്നതിനോട് കൂടി പോരാത്തിന് ഇന്ന് പ്ലസ് ടു ന്ന് പറഞ്ഞത് ഒരു താൽക്കാലികം മാത് പത്രമാണ് അതിന്റെ ഡിഗ്രി തലങ്ങളിലാണ് ഇപ്പോ ഹ ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള ചാൻസലർ ഒരു ജോലി കേറണങ്കിൽ തന്നെ നമക്ക് ക്ക് ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഡിഗ്രി അത്യാവശ്യമാണ്.
അതെ അതേപോലെന്നെ ഒരു കാലത്ത് വിദ്യാഭ്യാസം ന്ന് പറഞ്ഞത് അധ്യാപകര് പറഞ്ഞു തരുന്ന അത് കേട്ടിരിക്കുക അത് മാത്രമായിരുന്നു നമുക്ക് വിദ്യാഭ്യാസം അങ്ങനെയന്ന്വിദ്യഭ്യാസം കിട്ടയിത്. ഇന്നത്തെ തലമുറ എങ്ങനാണ് അധ്യാപകരെക്കാൾ കൂടുതൽ നമുക്ക് നമ്മള് തന്നെ നമ്മള് ഈ ഓൺലൈൻ പോലുള്ളതിൽ നമ്മൾ തന്നെ കണ്ടെത്തയാണ് നമ്മളെ വിദ്യാഭ്യാസം.
അതെ പണ്ട് ന്ന് പറഞ്ഞ ഗുരുകുല ആ ആ ഗുരുകുലം എന്ന് പറഞ്ഞതാണ്ട ഒരു വിദ്യാഭ്യാസ സംവിധാനമായരുന്നുണ്ടായിരുന്നു. കാരണം കുട്ടികളെ ഗുരുവിന്റെ വീട്ടിൽ ചെന്നിരുന്ന് പഠിക്കണത്. ഇന്ന് അത് മാറി എല്ലാ കുട്ടികൾ ക്കും ഇരുന്ന് പഠിക്കാനും ഇരുന്ന് ചെയ്യാനുമുള്ള സൗകര്യങ്ങളോട് കൂടി നമ്മുടെ സ്കൂളുകൾ വളർന്നിട്ടുണ്ട് ഒരു ഉച്ചഭക്ഷണത്തിന് കൂടെ ആണെങ്കിലും സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസത്തിലൂടെ ഭക്ഷണം വരെ ലഭിക്ക ക്കുന്ന സംവിധാനങ്ങളാണ് ഇന്ന്. നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
പിന്നെ വേറെ എന്താന്നാല ഇന്നായിക്കോട്ടെട്ടോ.
ശരി ഓക്കെ ഓക്കെ.
ആ എന്ന ശരി